ആഹ് ഇങ്ങനെ ക്കെ പോന്നു. അവിടെയോ
ആഹ് ഇവിടെം കൊഴപ്പൊന്നുല്ല നല്ലതായിട്ട് പോകുന്നു
ആണോ ആ എന്താണ് സ്പെഷ്യല് അവിടെ ഉച്ചക്കത്തേക്ക് കഴിക്കാൻ
ഇന്നിവിടെ നെയ്ച്ചോറ് വെച്ചു നെയ്ച്ചോറും ചിക്കൻ കറിയും വെച്ച്
ആഹാ അവിടെ ആ സൈഡില ക്കെ എങ്ങനെയാ ചിക്കൻ കറി വെക്കുന്നെ
ഇവിടെ നമ്മൾ വെക്കുന്ന നമ്മൾ ഈ കൂടുതലും വറുത്തരച്ച അങ്ങനെ വെക്കൂല സാധാ പോലെ വെക്കും ആദ്യം ഈ ഒരു കിലോ ഉള്ളിക്ക് നാല് സവാള അങ്ങനത്തെ രീതിയിലാണ് നമ്മള എടുക്കുന്നത് നിങ്ങളെ രീതി എനിക്ക് അറിയാൻ വയിയോ നിങ്ങളെങ്ങനെയാണെന്ന്
ഞങ്ങള് ആ ഞങ്ങളാണെങ്കില് തേങ്ങ അരച്ച് കറി വെ ക്കത്തില്ല അല്ലാത്ത കറിയാണ് ഇവിടെ കൂടുതല്
ആഹ് ഇവിടെ അങ്ങനെന്നെ മുളക് വെച്ചുള്ള തേങ്ങരക്കത്തില്ല ചി ക്കൻ കറീല്ലന്നേ
ആ
ആ പിന്ന ഈ ഏ ഒ കൊറച്ച് കൊച്ചുള്ളി ഇടും അപ്പ ടേസ്റ്റ് കൂടുല്ലോ. പിന്ന തക് ക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ നല്ലതായിട്ട് വഴറ്റും നല്ല കറുത്ത കളറാവുന്നതുവരെ വഴറ്റും. അതാണ് മെയിൻ ആ നല് എല്ലോണം മൂക്കണം അപ്പഴാണ് ചിക്കൻ കറിക്ക് നല്ല ടേസ്റ്റ് വരുന്ന. പിന്നെ അതില് ക് ആ ഉള് ഈ വഴറ്റിയ ഉള്ളിയില് തന്നെ മസാലകള് ചേർക്ക എന്നിട്ട് അതു ഒന്ന് മൂപ്പിക്കാം. അപ്പ എല്ലാം കൂടെ നല്ല ഒരു കളർ വരും, എന്നിട്ട് ചിക്കൻ ഇട്ട് വേവിക്ക
നല്ല മണവും വരുവല്ലേ.
ആ ആ ആ അതാണ് അതാണ് അപ്പ നിങ്ങളെ അവിടെ എങ്ങനെ വെയ്ക്കുന്ന
പക്ഷേ ചെറിയ വ്യത്യാസങ്ങളുണ്ട്, ചെല സാധനങ്ങളെ കറുകപ്പെട്ടക്കെ ഇട്ട് വെക്കും അമ്മ.
ആ ആ ആ ആ
മസാലെക്കാട്ടി കൂടുല് അതിങ്ങനെ വ് ഏ അരച്ച് ചേർക്കു ഒക്കെ ചെയ്യും.
ഓ ഓ ആ അപ്പ കൊറച്ചും കൂടെ ടേസ്റ്റ് ആ അല്ലെങ്കിൽ അമ്മ വെയ്ക്കുന്ന കറിക്കൊരു പ്രത്യേക ടേസ്
ഹാ അതെ അതെ നമ്മുക്ക് അങ്ങനെ വെച്ചാല് നമ്മള് വെ ച്ചാലും അങ്ങനെ അത്രയും വരത്തില്ല നമ്മള് എന്തൊക്കെ വല്യ സാധനങ്ങള് ചേർത്ത് വെച്ചാലും ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല.
അതാണ് ഉം
അത് അമ്മമാരുടെ ഒരു പൊടി കയ്യാ
ഉം ഉ പിന്നെ നിങ്ങളവിടെ എങ്ങന നെയ് ചോറ്ങ്ങനെ വെയ്
ഞങ്ങളിതുവരെ നെയ് ഇവിടെ ബിരിയാണിയാ കൂടുതല് ഇവിടെ ബിരിയാണി മന്തി ഒക്കെയാണ് വെ ക്കും ഞാൻ വീട്ടി വെച്ചിട്ടില്ല. പക്ഷെ അല്ലാതിവിടെ കൂടുതലും ഏഹ് കല്യാണത്തിനൊക്കെയാണേലും ഇവിടെ നെയ്ച്ചോറ് പൊതുവെ കുറവാ ഞങ്ങടിവടക്കയേ അങ്ങനൊരൂ ഏഹ് ഞാ അങ്ങനെ കഴിച്ചിട്ടില്ല ഇതുവരെ.
ഓ ഓ ഇതെന്തോന്നേ നെയച്ചോ റവുമ്പോ എളുപ്പവാണ് ബിരിയാണിക്ക് കുറച്ചും കൂടെ പണിയുണ്ട് അപ്പൊ നെയ്ച്ചോറാവുമ്പോ എളുപ്പത്തിന് വേണ്ടി അങ്ങനെയാണ് നെയ്ച്ചോറ് വെക്കുന്നത്. ഇവിടെയും ബിരിയാണി ഒരുപാടുണ്ട് മന്തി ഒണ്ട് പിന്നെ ഫ്രൈഡ് റൈസ് എല്ലാം ഒണ്ടെങ്കി ലും നെയ്ച്ചോറാണ് ഏറ്റവും എളുപ്പം അതുകൊണ്ടാണ് അത് വെക്കുന്നത് കൂടുതലും
ആഹ് നെയ്‌ച്ചോറാ എളുപ്പം അല്ലെ നെയ്ചോറ് സാധാരണ നമ്മൾ ആ റൈസ് വാങ്ങി കും അല്ലേ കടന്ന് അതോ കിറ്റ് വാങ്ങിക്കുവോ എങ്ങനെയാ
അല്ലാ നമ്മള് അരി മാത്രം വാങ്ങും അരി അരി വാങ്ങിച്ചിട്ട് ഈ ജീരകശാല കൈമാറൈസ് അതാണ് വാങ്ങുന്നത് അത് വാങ്ങിച്ചിട്ടാണ് വെക്കണേ കിട്ടൊന്നുമില്ല നമ്മള് അരിയൊന്നു വറുക്കും നെയ്യിലെ ഒന്ന് വറുക്കുമ്പോ വറുത്തിട്ട് വെള്ളം ഒഴിച്ച് വറ്റിച്ചെടുക്കുക അപ്പൊ ഭയങ്കര ടേസ്റ്റ് ആണ്
ആണോ ആഹ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം പറഞ്ഞ സ്ഥിതിക്ക് ആഹ് ആഹ് ഒന്ന് വെച്ച് നോക്കാം ഉം
റ്റ് നമ്മൾ ആ അരി തന്നെ നോക്കി വാങ്ങണമെങ്കില് നമുക്ക് ആ കറക്റ്റ് ആ ആ രുചിയില് നമുക്ക് കിട്ടത്തുള്ളൂ ഉം വറ്റിച്ച് വെ ഓക്കേ വേണം നെയ്ച്ചോറ് ബിരിയാണിക്കാണെങ്കിൽ നമ്മള് ഇവിടെ ഈ നമ്മളെ ഇവിടെൊക്കെ ഈ സൈഡിലൊക്കെ നമ്മള് ഊറ്റിയെടുക്കും വേവിച്ചിട്ടേ വെള്ളം ഊറ്റിയെടുക്കുകയാണ് ചെയ്യണെ അരിന്ന് അപ്പൊ നമുക്ക് കറക്റ്റ് വേവും ഇത് നെയ്ച്ചോറാകുമ്പോ നമ്മള് അരിന്ന് വെള്ളം ഊറ്റാതെ വറ്റിച്ചെടുക്കണം
ഓഹ് അങ്ങനെ ചെയ്യണം അല്ലെ വ്യത്യാസമുണ്ട് എല്ലാം ചെയുന്നനെനുയല്ലേ
ആഹ് വ്യത്യാസമുണ്ട് ബിരിയാണി ആവുമ്പോഴ് അതില് നമ്മുക്ക് ഇറച്ചിയും ചോറും കൂടെ ദാമ്മിട്ടാണ് എടുക്കണെ നെയ്ച്ചോറ് ആകുമ്പോ ചിക്കൻ കറി വേറെ
ഓ അത്രേ ഉള്ളു സെയിം അരി തന്നെ ല്ലേ
ആ ആ സെയിം അരിൽ വേണോ ങ്കിലും വെക്കാം ബിരിയാണി വേറെ അരിയിൽ വേണമെങ്കിലും വെക്കാം നെയ്യ്ച്ചോറ് കൂടുതലും ഈ അരി ഏറ്റവും ടേസ്റ്റ്
ആണല്ലേ ആ എന്തായാലും ഒന്ന് വാങ്ങിക്കണം എന്നിട്ട് വെച്ച് നോക്കിട്ട് ഞാൻ അഭിപ്രായം പറയാം എങ്ങനെയാ കൊള്ളാവോ എന്താ പറയാ പിന്നെ ഇവിടെ അങ്ങ് ബിരിയാണി ക്കരാ എല്ലാർക്കും ബിരിയാണി കഴിഞ്ഞുള്ള ഇതേ ഉള്ളൂ
ഓ
ആ എവിടെ കല്യാണങ്ങൾക്കും എല്ലാം ബിരിയാണിയാണ് ബിരിയാണിയും ഏഹ് സലാഡും അവിടെ എന്താ പറയാ സലാഡന്ന് ല്ലെ ല്ലെ സാലട് ഉം ആ പിന്നെ അച്ചാറും അത്രയെ വിടെ കല്യാണങ്ങൾക്ക് ഉള്ളൂ പക്ഷെ ചില ഇടത്ത് പോകുമ്പോഴത്തേക്കും ചോ റും മീൻകറി അങ്ങനെ ഒരു സദ്യ അല്ലാതെ തന്നെ ഉള്ളതുണ്ടല്ലോ അങ്ങനത്തെ ഈ ഇത് വൊക്കെയ ആ കല്യാണത്തിന് വെരുന്നേ- അല്ലാതെ ഇങ്ങനെ ആ- ആ മന്തിയൊക്കെ ഇവിടെ കൊറവാ- ഞങ്ങടെ ഇങ്ങോട്ടെ
പപ്പടം വരൂല-
ഏ
പപ്പടം വരൂൽ- ല്ലേ ബിരിയാണിക്ക് ആ ആ ഓ ആ ഇവിടെ ഉണ്ട് പപ്പടം അതാ ഞാൻ എടു ചോദിച്ചത്
ആ പപ്പടം ഒണ്ടൊണ്ട് ചെലയിടങ്ങളിൽ പക്ഷെ പപ്പടം ഇല്ല-
ഓ ഓ ആ ഇവിടെ മൊട്ട കൊറവാണ് ഇവിടെ കടേയിന്ന് വാങ്ങുന്ന ബിരി ബിരിയാണിയിലാണ് മൊട്ടയള്ളത് അല്ലാതെ കല്യാണ ബിരിയാണിയില് മൊട്ടയില്ല-
ആ ആ ആ ഇവിടെ- ചെലേയിടത്ത് ഒണ്ട് മൊട്ടയും തരും
ആഹ്‌ ആഹ്‌ ഇവിടെ മി പക്ഷേ ഈ പാർസൽ നമ്മൾ കടയിൽന്നൊക്കെ വാങ്ങി കഴിക്കൂലേ അതില് ബിരിയാണിൽ മൊട്ട ഉണ്ടാവാറുണ്ട് പക്ഷെ കല്യാണ ബിരിയാണിൽ വള ഭയങ്കര കൊറവാണ്- ഇല്ലെന്ന് തന്നെ പറയാം
ആഹ് ആ ഇവിടെ പക്ഷേ ഉണ്ട് ആഹ് ഓരോ നാട്ടിലും ഓരോന്നല്ലേ? ഉം ഇവിടെ ഞങ്ങടെ ഇവിടെ ഒക്കെ ഈ കപ്പയും മുളകിട്ട കറിയും അയ്യോ സൂപ്പറാ ആ ഇവിടെ ആ ഇവിടെ അങ്ങനുണ്ട് അയ്തീ പ്പ ഉണ്ടാക്കുന്നവരുണ്ടേ
നിങ്ങൾ എങ്ങനെയാ കപ്പ വെയ്ക്കുന്നേ
കപ്പ നമ്മള് വേവി ക്കത്തില്ലേ സാദാ പോലെ വേവിയ്ക്കും പക്ഷെ വീട്ടിൽ ഉണ്ടാക്കുമ്പോ ഭയങ്കര ടേസ്റ്റാ
ഓ നമ്മളെന്തോന്നാ കപ്പയ്ക്ക് പറയ?
ആഹ്‌ നിങ്ങളെന്താ പറയാ?
മരിച്ചീനീന്നും പറയും കിഴങ്ങെന്നും പറയും
ഓ ഞ ങ്ങടെ ഇവിടെ കിഴങ്ങ് എന്താന്നറിയോ നമ്മുടെ ഉരുളക്കിഴങ്ങില്ലേ ആ അതിന് മാത്രമേ കിഴങ്ങെന്ന് പറയത്തുള്ളൂ ഹ്‌ ഞങ്ങൾക്ക് മരച്ചിനി ഇവിടെ ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല പക്ഷെ ഇതൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഇയ്യോ വേറെ രണ്ട് മൂന്ന് സംഭവങ്ങളില്ലേ ഇയ്യോ മധുരക്കിഴങ്ങ് പിന്നെന്തുവാ കാച്ചില് ചേമ്പ് ആഹ്‌ അപ്പൊ അത്- നിങ്ങൾക്ക് അവിടെ എല്ലാം ഇങ്ങനെ മരച്ചീനിയാ അല്ലെ
കപ്പ മാത്രം മരിച്ചീനിന്ന് കിഴങ്ങെന്നും പറയും പിന്നെ ഈ- ചേമ്പ്, ചേന അതെല്ലാം ഈ ഈ പറഞ്ഞ പോലെ തന്നെ പറയുന്നെ മധുര കിഴങ്ങ് മധുര കിഴങ്ങ് എന്ന് തന്നെ പറയുന്നെ ഉരുള- കിഴങ്ങും ഉരുളകിഴങ്ങ് എന്നന്ന് തന്നെ പറയുന്നു
ആ കെഴങ്ങ് എന്നൊക്കെ പറയുമ്പോ ഞങ്ങളുടെ ഇവിടെ ഉരുളക്കിഴങ്ങാ വരുന്നേ ഒത്തിരി വ്യത്യാസമുണ്ട് ഉം ചൂല് അവിടെ ചൂലിനൊക്കെ വ്യ-
ആഹ് ഇവിടെ ചൂ ചൂലന്ന് പറയലുണ്ട് പിന്നെ തൊറപ്പാ തൊറപ്പ കേ
ആഹ് കേട്ടിട്ടുണ്ട് ഞ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അവളിങ്ങനെ പറഞ്ഞു കേട്ടി ട്ടുണ്ട് പക്ഷേ എനിക്കത് എന്താന്ന് ആദ്യം ഒന്നും മനസ്സിലാകത്തില്ലായിരുന്നു ഞങ്ങൾ ഹോസ്റ്റലിൽ നിന്ന സമയത്തെ അപ്പോ ഇവളിങ്ങനെ തുറപ്പ എടുത്തിട്ട് വാ എ തുറപ്പയെടു നമുക്ക് അങ്ങനെ അറിയത്തില്ലല്ലോ ആദ്യാ
അതാണ് നമ്മള് ഒരേ ന സ്ഥലത്താണെങ്കില് ഇത്ര ത്ര വ്യത്യാസങ്ങളാണല്ലേ ന
അതെ അതെ ഒത്തിരി ഭാഷാപരമായി ട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്.
അതാണ്.
ആഹ്
ഫുഡ്ഢിലായാ ലും നമ്മള് ആഘോഷങ്ങളിലായാലും എല്ലാത്തിലും വ്യത്യാസമാണ് ഒരേ നാടാണെങ്കിലും അല്ലേ?
അതെ അതെ വസ്ത്രത്തിൽ പോലും ആ വ്യത്യാസം കാണാൻ പറ്റും.
ആഹ് ഉണ്ട്ണ്ട് ഉണ്ട് ഉം ഉണ്ട്
ഉം ഈ വസ്ത്രധാരണത്തിനുള്ള വ്യത്യാസൊക്കെ ഒഴിവാക്കാനാണല്ലോ നമുക്ക് ഈ യൂണിഫോം വെച്ചേക്കുന്നത് സ്കൂളുകളില്.
ഉം അതാണ് അത ഒര് കണക്കിന് നല്ലതാ അല്ലേ
അതെ അതെ അ ഇപ്പം ആ എന്തുവാ കാശുള്ളവന്റെ മക്കളും കാശ് ഇല്ലാത്തവന്റെ മ ക്കളും എല്ലാരും ഒരുപോലെ സമത്വത്തോടെ പഠിക്ക്ന്നത് അങ്ങനെ അങ്ങനെ തോന്നുവല്ലോ പണ്ട് കാലത്ത് അങ്ങനെല്ല ഏ എനിക്ക് തോന്ന്ന്നു യൂണിഫോം ആഴ്ചേ രണ്ടൂസേ ഒള്ളായിര്ന്ന് നേരത്തെ അങ്ങനെ വന്നപ്പഴ്ത്തേക്കും ഈ പണക്കാര്ടെ മക്കളൊര്ങ്ങി ഡ്രസ്സ് മാറി മാറി ഇട്ടാേണ്ട്‌ വെരും പാവപ്പെട്ടവന്റെ മക്കക്ക് അത്രയും ഡ്രസ്സ് കാണത്തില്ല
അതാണ് അല്ല പഠിക്ക്ന്ന സമയത്തെ എല്ലരും തുല്യരാണെന്നൊള്ളൊരു ബോധം നമ്മളെ മക്കക്കായാലും ഉണ്ടാവണത് ഭയങ്കര നല്ല ഇതാണ് അപ്പ അത് വെച്ച് നോക്കുമ്പ യൂണി ഇപ്പോന്നൊള്ള ആശയം നല്ലതാണ്. വളരെ നല്ലതാ
ഉം അതെ അതെ.
ഉം.
ഊണിഫോം എപ്പഴും കുട്ടികളെ അങ്ങനെ എന്തുവാ അവരുടെ കൈയി പൈസ ഇല്ല, അല്ലെ മറ്റുള്ള കൂട്ടുകാര് കളിയാക്കുന്നു അങ്ങനത്തെ ഒന്നും ഇല്ല.
ഇല്ല ഇല്ല.
ആ
തുന്നൊല്ലാ ഇപ്പഴേ ഇപ്പഴൊള്ള ഈ ഈ ഈ കാലഘട്ടത്തിലെ സ്കൂളുകളില് എല്ലാ ദെ വസങ്ങളിലും യൂണിഫോമാണ്. നമ്മള് പണ്ട് പഠിക്കുമ്പഴേ ഒരു ദെവസം യൂണിഫോം ഇല്ലാതൊണ്ട്. ബുധനാഴ്ച കളർ ഡ്രസ്സായിരിക്കും.
അ ആ
ഉം ഇപ്പൊ ഫുള്ള് എല്ലാ ദെവസോം യൂണിഫോമാണ്.
ഇപ്പോഴേ ഒരു സംഭവം ഒണ്ട്. ഇപ്പം ഏ തിങ്കള് തൊട്ട് തിങ്കൾ, ചൊവ്വ, വ്യാഴം. വെള്ളി ഒരു യൂണിഫോം. പിന്നെ ബുധനും ശനിയാഴ്ച്ച ക്ലാസ് വെച്ചാ അന്നാരം വേറൊരു യൂണിഫോം അങ്ങനേം ഒണ്ട്.
ആ ആഹ് ഇപ്പൊ ഇവിടെ കുട്ടിക്ക് അങ്ങനെയാണേ. തിങ്കളും ചൊ വ്വേം ഒ ബുധനും അല്ലെ തിങ്കളും ചൊവ്വയും വ്യാഴവും വെള്ളി ഒരു യൂണിഫോം ബുധനാഴ്ച വേറൊ
ആഹ് ഇവിടെ ശനിയാഴ്ച്ച ക്ലാസ് വെച്ചാ വേറെ യൂണിഫോ പക്ഷെ പ്രശ്നന്താന്ന് വച്ച് കഴിഞ്ഞാൽ സ്കൂളുകാര് പറയുന്ന കടേന്ന് നമ്മള് വാങ്ങിക്കണം. സ്കൂളുകാര് പറയ്ന്ന രീതി ആ സ്കൂളുകാര് തന്നെ തയ്പ്പിച്ച് തരും പ്പം നമ്മള് പൈസാ നമുക്ക് ലാ കൊള്ളോടത്ത് പോയി വാങ്ങിക്കാൻ വരത്തില്ല. അങ്ങനെ ഒണ്ട്. മ്മ്
ഇവിടെ സ്കൂള്ന്ന് തന്നെ എല്ലാം തരും അതും നമ്മക്ക് നഷ്ടാണ്. നമ്മള് സ്വന്തായിട്ട് വാങ്ങിച്ചാ നമുക്ക് കൊറഞ്ഞിരിക്കും ഇത് സ്കൂള്ന്ന് എല്ലാം തരുന്നത് അവരെ സ്കൂള്ന്ന് അന്നെ മ്മള് വാങ്ങണം.
ആ ഞാൻ അങ്ങോട്ട് വിളിക്കാം ഒരു മിനിറ്റേ..
ഓഓ ശെരിയേ.